ഹലോ ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് സുഖാണോ
ആഹ് സുഖമാണ് കുഴപ്പവൊന്നുവില്ല എന്താ ഫുഡൊക്കെ
ഫുഡൊക്കെ ഇവിടെ രാവിലെ ദോശ അവിടെയോ
ചപ്പാത്തി
ചപ്പാത്തിയാണല്ലേ ആഹ് ആഹ് ച ചപ്പാത്തി എങ്ങനെ ഇങ്ങനെ സാധാ ഇങ്ങനെ കൈ കൊണ്ടാണോ കൊഴക്കണത് മിക്സിയിലൊക്കെ ഇട്ടാണോ കൊഴക്കുന്നേ ആഹ് ആഹ് വീട്ടില് ആരൊക്കെയുണ്ട്
ഇവിടെ ഉമ്മ ഉപ്പ അനിയന് വൈഫ് അങ്ങനെ എല്ലാരും ഉണ്ട് മക്കള് ഓലൊക്കെ സ്കൂൾക്ക് പോയി ഒരാള് അഞ്ചാം ക്ലാസ്സിലാണ് ഒരാള് ഒന്നിലാണ് ഓര് രണ്ടാളും പോയി ഇപ്പോ രാവിലെ ഓരോരു പടയാണല്ലോ പറഞ്ഞയക്കണ തിരക്കാണല്ലോ
അതെല്ലെ പിന്നെ പോ വീട്ടിലൊള്ള പ്പോ ഒരു ബഹളവൊക്കെ ആയിരിക്കും പക്ഷേ അവരെവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് വീടങ്ങ് ഉറങ്ങിയത് പോലെയാവും
ആഹ് അതെ പിന്നെ ഇപ്പോ ഇനി ഈ നേരത്തങ്ങ് പോയിക്കഴിഞ്ഞാൽ പിന്നെ പ നാലര ആവൂലൊ ഒക്കെ വരുമ്പക്ക്
എത്രയിലൊക്കെ പഠിക്കുന്നെ?
ഒരാള് അഞ്ചാം ക്ലാസ്സില് ഒരാള് ഒന്നാം ക്ലാസ്സില്
ആഹ് ആഹ് കുഞ്ഞു മക്കളാ
ആഹ് അതെ അവിടില്ലല്ലോ
ആഹ് ഇവിടെയില്ല ഇല്ല ഇല്ല ഇല്ല എനിക്കൊരു അനിയത്തിയേള്ളു
അതെയോ ആഹ് ഓള് എത്രയിലാ?
അവളിപ്പോം ആഹ് പ്ലസ് ടു കഴിഞ്ഞു ഫാഷൻ ഡിസൈനിങ്ങനെ പഠിക്ക്യ
കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പൊ
ഇല്ലിയില്ല കല്യാണം കഴി ഇല്ല ഞാൻ പഠിച്ച കഴിഞ്ഞതേ ഉള്ളൂ ഇല്ല ഇല്ലരാൻ ഇല്ല ഇല്ല.
എന്താ അപ്പൊ ഇതില് പഠി പഠിക്കണ്ടോ ജോലിക്ക് ചെയ്യുന്നുണ്ടോ അതോ എ
ജോലി ഇപ്പൊ ഞാൻ കോയ് ഒരു കോഴ്സ് ഇങ്ങനെ ഡേറ്റ എൻട്രി എന്ന് പറയുന്ന കോഴ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ
ആഹ് ഡാറ്റ എൻഡ്രി അഹ് എത്രേ മൂന്ന് മാസ്ത്തെ അതോരു വർഷത്തെ മൂന്ന് മാസ ആഹ്
ആഹ് അത് കഴിഞ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല സർട്ടിഫി ക്കെറ്റ് കിട്ടീട്ട് വേണ നമുക്ക് എവിടെയെങ്കിലും ജോലി നോക്കൻ
ആഹ് അതെങ്ങനെ ഡെയിലി ക്ലാസ് ണ്ടാവോ?
ആഹ് ആദ്യോക്കെ ആഹ് എല്ലാ ദിവസോം ക്ലാസ്ന്ന് പറഞ്ഞേ. പിന്നെ ആഴ്ചൽ അഞ്ചോസം ചെന്നാ മതി. ആഹ് ശനിയും ഞായറന്ന് പറയുമ്പോ ഇപ്പൊ എന്തെങ്കിലുക്കെ ഇങ്ങനെ ജോലിക്കൊക്കെ പോകുന്നവരില്ലേ
ആഹ് ഇതപ്പൊ എങ്ങനെ അക്ഷയവയിയാണ് അമുക്ക് ജോലി വര അക്ഷയ് ഇല്ലെ അങ്ങനെയൊക്കെ വിഡാറ്റണ്ടണ്ടണ്ട് ജോബ് വരാ
ഇത് ഇപ്പം അക്ഷ് യേലും വരും പിന്നെ നമുക്ക് ഈ ടെക്നോ പാർക്കില്ലേ
ആഹ് ആഹ് ആഹ്
ഇതുപോലെ ഫ്രഷേസിനെ എടുക്കുന്നുണ്ട് അപ്പ എനിക്ക് ആഹ് അപ് അപ്പം ഞാൻ ഇപ്പോ ഇതുപോലെ ജോബിന്റെ കാര്യം ഓഹ് നോക്കിയപ്പോഴത്തേക്ക് ഇത് പോലെ ഫ്രഷേസിനെ എടുക്ക് ക്കുന്നുണ്ട് ഒരു കമ്പനീല് പക്ഷെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയില്ല എങ്കി പോവായിരുന്നു സർട്ടിഫറ്റ് കിട്ടിയിരുന്നെങ്കി
ആഹ് ആഹ് ആഹ്
ആ വേറെ ജോലിയൊന്നും നോക്കുന്നില്ല
ആ ഞാന് ഈ ലാബിൽ വർക്കണ്ട്
ലാബില്ല ആഹ് ആ എങ്ങനെയാ ജോലിയൊക്കെ എങ്ങനെ
കൊഴപ്പൊന്നുമല്ല പോയി ലീവാണ് ഇപ്പോ കൊറച്ച് ദിവസായിട്ട്
ആഹ് ആ ആ എന്ത് പറ്റി വയ്യ
ഇപ്പൊ മോന് മോനാ മോന്റെ കൈയ ഒടഞ്ഞെ അപ്പ പിന്നെ അങ്ങനെ ലീവാക്കിയടാണ് പടുത്ത ഓന ഒന്ന് വീണതാ
അയ്യോ പൊട്ടല് പൊട്ടല് വല്ലോ ഉണ്ടോ അയ്യോ ആ ആ
അപ്പൊ വലത്തിയ കൈയിന് രണ്ട് പൊട്ടുണ്ട് അപ്പൊ മുട്ടിന്റെ കുറച്ച് തായഴ അപ്പൊ അങ്ങനെ ആകുമ്പോ നമുക്ക് കൊരു ഫുഡ് കൊടുക്കാനും ബാറൂമിൽ പോാനക്കെ കതിട്ടല്ലേ അ അങ്ങന ബാക്കിയതാണ് അപ്പൊ ഇനി ആ അപ്പൊ അങ്ങനെ ഇ പ അത്ത മാസം മുതൽ പോക്ക് തുടങ്ങണം
ആ
നമുക്ക് പോലും ചെറുത ഗതിയുടെ എല്ലും അറസായിട്ടുള്ളല്ലോ
അതെ അതെ അതെ അതെ കുഞ്ഞ കുഞ്ഞൊക്കെ ക്കെ പറയുമ്പോഴത്തേക്ക ആടി വരരിക്ക
നിൽക്കൂല്ല അതാണ് ഇ പോലും ഇതേമാതിക്ക് ഫ്രിഡ്ജിന്റെ മേലൊന്ന് ജനന്മ കയറി ചേനല്മ കയറിയാണ്ട് ഫ്രിഡ്ജിന്റെ മേലക്ക് കയറിങ്ങെ ഫ്രഡജ് മ്മന്ന് നെലത്ത്ക്ക് അതാ കൊറച്ച് വിക്ര സായിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ
ഓ അങ്ങനെയല്ലേ ഇ ഇപ്പ എങ്ങനെയുണ്ട് വേദനയൊക്കെ കുറവുണ്ടാ ആഹ് ആ ആ
അപ്പൊ ഒന്നര മാസത്തോളം ഈ വെ ശ ഏപ്രിൽ മൂന്നാം തീതി പോയി എന്താ എന്താ കൈ പൊട്ടിരായ മെയൽ കശപ്പുള്ളത് കൊണ്ടേ മെയ് ലാസ്റ്റ് ഇരുത്തി അഞ്ചാം തീയതി ആ ഇരുത്തി അഞ്ചാംതിക്ക കഴിച്ചത് വെക്കേഷൻ അങ്ങനെയും കഴിഞ്ഞു
പോയില്ല
വല്ല എന്നാലും ആ വയനാടൊക്കെ പോയി അതെ അന്ന് ഇവിടുന്ന് പോയപ്പോൊക്കെ ചൂടും പിന്നെ അവിടെത്തി റിസോർട്ടക്കെ എടുത്തിക്കെ പൂളൊക്കെ അപ്പൊ പിന്നെ രാത്രി ഒരു എട്ട് മണി ആകുമ്പോ മണിയൊക്കെ പിന്നെ മഴ വന്ന് തണുപ്പൊക്കെ ആയിന് പിന്നെ
ആണല്ലേ
അങ്ങനെ ഓലക്ക് പൂളും ആഹ് കാണാനൊക്കെ കൊറെ ഇണ്ട് നമ്മള് ഇങ്ങനെ ഒഴിഞ്ഞ് പോണം അ ആ മൂന്നാറ് കഴിഞ്ഞഞ് വെക്കയാശന്
ആ് ആ് അവിടെ എങ്ങനെ ക്ലൈമറ്റ് ഒക്കെ അവിടെ എന്തെങ്കിലും കാണാനുണ്ടോ
അവിടുന്ന് പോയപ്പോ മരിക്കാൻ നമ്മള് കാാല കുത്തുന്ന സ്ഥലത്തൊക്കെ മഴയാണല്ല അവിടെ ഇവിടത്തെ ചെന്നപ്പോൊക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ ചൂടായി മൂന്നാറ് രാവിലെയാണ് പോയ ങ്ങള് ബുക്ക് ചെയ്ണ്ട് അങ്ങനെ അങ്ങനെ പോയതാണ് അങ്ങനെ പോ ആഗ്രഹംണ്ടായിരുന്നു അൊ അങ്ങനെ പോ അങ്ങനെ പോയി ഇങ്ങനെ മൂന്നാറൽ എത്തി ബസ് ഇങ്ങനെ ഇറങ്ങിയപ്പോൊക്കെ അ്യ അവിട ആറ് മണിയ ആകുമ്പക്ക് ഭയങ്കര മയാ ഞാൻ പറയാ നമ്മള് എത്താൻ നിക്കണ മഴ അതുവരെ ഭയങ്കര വെയിലും കാലാവസ്ഥയും പിന്നെ അവിടുന്ന് നിങ്ങട്ടൊക്കെ പോന്നപ്പോ റെഡ് അലേർട്ടാ
ആ അതെല്ലേ അപ്പൊ ഈ കെ എസ്ആർ ടി സി ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ വേറെ പ്രശ്ന
ഇല്ല നല്ല സുഖന ഇല്ലല്ലല്ല നല്ല സുഖമാണ് പക്ഷെ ഛർദിക്ക ല പക്ഷെ ഞങ്ങളൾ ഏത് എങ്ങനെ ചുറ്റിപ്പോ പോയാലും ഛർദ്ദിക്കൂല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ചെല്ലിയ ആൾക്കാര് യാത്ര ചെയുമ്പൊക്ക ർദിക്ക ല്ലോ ആഹ ഇത് പിന്നെ അങ്ങനത്തെ പ്രശ്ന ആരിക്കൂല്ല എനിക്ക ബന്നിന മക്കള ഇല്ല അനെ രു ഛർദ്ദിച്ചിട്ടില്ലതുവരെം അ അങ്ങനെ ആയിക്കഴിഞ്ഞാലൊരു ബുദ്ധിമുട്ടാണേ
ഇവിടെ എൻറെ വീട്ടിലായിരുന്നാലും അമ്മക്കായിരുന്നാലും ഇതുപോലെ ശ്രദ്ധി ശ്രദ്ധിക്കും കേട്ടെ കുറ പോ അപ്പ ഇതൊ അത് ആ് അതുകൊണ്ട് അമ്മട് രു വില വിളിച്ചാലും ഞ
ഞൻ പോൽക്കുന്നനെ ബുധിമുട്ടാണ് നിങ്ങള് പോണ പോ പക്കിമ്മ പോല ബുദ്ധിമു് ല്ലേ മറ്റുള്ളവര് ഈ ഛർദിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ഷീണവും കഴക്കും അതാണേ അപ്പൊ ക്ഷീണവും കൊയക്ക ഒക്കക്കവുമ്പോ അമ്മ കോലിക്കും തന്നെ എതിടാണ്
പ്ര്രാവശ്യം ഇങ്ങനെ തൃശ്ശൂര് പോയി തൃശ്ശൂര് പോയി എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ അവര് വീട്ടുകർ എല്ലാരും കൂടെ പോയി ഇങ്ങനെ അമ്പലത്തിലൊക്കെ ടൻ വേണ്ടി അങ്ങനെ പോയി പോയിട്ട് തിരിു വന്നപ്പോഴത്തേക്ക് തിരിച്ച വന്നപ്പോ ഓ ഛർദ്ദിച്ച എന്റെ ദൈവമേോ പറയുന്ന കേട്ടും പോയപ്പോൊ കുഴപ്പ ഇില്ലായിരുന്നു ട്രെയിനിലാ പോയത് ഇതുപോലെ ഷർദിലൊക്കെ ആയിരുന്നു തിരിച്ചു വന്നപ്പോ ഒട്ടും വയ്യ റങ്ങ തളർന്ന ആ തിരിച്ചും ട്രെയിനിലാ പോണേ ഉ ട്രെയിനിില് പോയി പിന്നെ ട്രെയിൻന്ന് പറയുമ്പോ സ്ലീപ്പർ എന്നൊക്കെ പറയുമ്പോം
ആഹ നമുക്ക് എങ്ങനും പോവാാലോ നല്ല വൃത്തിയ ഉണ്ടാകും കടക്കണെങ്കി കടന്നിട്ട് നമുക്ക് നല്ല വൃത്തിയിലേക്കാ ജനറാാവുമ്പാനുള്ള പ്രശ്നം ഉ ഇതാവകുമ്പോ നമ്മ ഇത് പോകുമ്പോ കുറച്ച് ക്യാഷും കൊടുക്കണം എന്നാലും നമ്മുക്ക് എന്താ നല്ല രീതിൽ പോവാ പിന്നെ അേമാർക്ക എന്താറോ ട്രെയിനൽായിയി കഴിഞ്ഞൽ ക്ഷീണം കൊ കൊറ മാറ്റം ഉണ്ടാാവും നമക്ക് നടക്കെങ്കിൽ നടക്ക കിടക്ക ആ അ ഇപ്പറ ആകുമ്പോ കടക്കാനുള്ള സൗകര്യംൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ പിന്നെ അ നമുക്ക് നടക്കണ നടക്ക കടക്കണി കടക്കുക നമുക്ക് വീട്ടിൽ ചെയ മറ്റേത് നമ്മൾ ബസിലൊക്കെ ആവുമ്പോ നു ആയി ഇരുന്ന് ഇങ്ങനെ ഇ ചടപ്പാവൂലേ അതാാണ്േ അപ്പൊ പിന്നെ അലാറ് സുഖം അങ്ങനെ നോക്കുമ്പോ ട്രെയിനിലാണ് ഉ ഞങ്ങൾ ഇതേ മക്ക്പ്പെടുന്ന അങ്ങോട്ട് പോയപ്പോ എന്താ ബുക്ക് ചെയതാണ് തൃശൂർ വരെ ടെയിന് പോയി പിന്നെ അവിടുന്ന് അങ്ങട്ടാണ്ണനിക്ക് ബുക്ക് ചെയ്ത് ബസ് എത്തിയത്ായതില് പിന്നെ അവിടുന്ന് ബ ബസ്സിനും പോയി പിന്നെ തിരിച്ച്ു പോകന്നപ്പോ തന്നെ ഞങ്ങൾ മൂന്നാറ് പോ ക കണ്ട് രണ്ട ദിവസം അവിടെ നി പിന്നെ രണ്ടു ദിവസം എറണാകുളം പോകു പിന്നെറാ എറണാകുളന്റെ ലുലുമാ അവിന്ന് ആ് അവിന്ന്ര ട്രെയിനിൽ ങ്ങ നേരിട്ട് നമ്മളെ വിടുക്കറ്റാണ്ടായിും ട്രെയിന് അപ്പൊ ആ ട്രെയിനിൽ ആ മെട്രോയിലും ഉണ്ടായി ആ മെട്രോൽ നമ്മ കേറാ ത്തി അനെ കയറും പക്ഷെ നമ്മുക്ക് ഇവിടുക്കട്ട ഒന്ന് മെട്രോണ്ടാവില്ലോല്ലേ നമ്മ നാട്ടക്കൊന്നും അപ്പൊ ഞൾ അവിടുന്ന് ഇതേമാതിരി ഇവിടക്ക് ഇത്ര ഷൊർണ്ണൂർ വരെ അല ഒറ്റ പോകന്നുന്നു പിന്നെ ഷൊർണ്ണൂർ നിന്ന് ഇതേമാർക്ക് മാറി കയറിയ കട്ടെ അങ്ങനെ അപ്പൊ അതുകൊണ്ട് നമക്ക് ക്ഷീണവും കഴിക്കൂില്ല കുട്ടികൾക്കക്ക്ും തെ കുറെ ആൾക്കാ ഉണ്ടാവകും അങ്ങനെ രസത്ത കൂടി അങ്ങനെ പോര ഇ ചെയ്യ മറ്റേതാകുമ്പോ നമ്മൾ നിങ്ങെ
കർണാടകയിൽ ഇതുപോലെ പോയി അപ്പോഴത്തേക്കും എ എസ് വൃത്തിയായിരുന്ന ട്രെയിന് നല്ല വൃത്തിയായിരുന്ന ട്ടോ ഇപ്പം ആ ആ അതെ അതെ ആ അതെ അതെ ഇടക്ക ഇടക്ക് ക്ലീനി ക്ലീനിങ് ചെയ്യാനൊക്കെ ആൾക്കാാര് വരും അങ്ങനെ
പിന്ന പിന്നെ അതേമാതി പോല ആൾക്കാരോ സെക്യൂരിറ്റി കാരക്കെ
അതെ അതെ പക്ഷി
അ ആ ഫുഡ് നമ്മള് ഓർഡർ അ ഓർഡർ ചെയ്താക്കി ഓരോ ന്നെ നമ്മ കേരളം വിട്ടുകഴിഞ്ഞ അ ശരിയാവൂല
സത്യ സത്
അ ശെ നമ്മുക്ക് നമ്മളെ ഫ നമമ്മക്ക് ഇതേമാതി എത്ര പോയി കഴിഞ്ഞാ നമ്മൾ നാട്ടത്തെ ഫുഡ് കിട്ട നട്ടിലതണം ഓരോ ഭാഗത്ത് ഓരോ രി
അതെ അതെ ഇപ്പൊ ഞാൻ കോളേജ്ന്ന് ടൂർ തന്നെ പോയാ നമുക്ക് അഞ്ചു ദിവസം ഉണ്ടായിരുന്നു ഇപ്പൊ വീട്ടിലെ കെ യാനാകി അയോ ആ കറി പറ്റൂല്ല ഈ കറി പറ്റൂല്ല എന്നും പറഞ്ഞ് നമ്മ അടി ഉണ്ടാക്കും പക്ഷെ തിരിച്ച അവിടെ ചെന്ന് ആ കഴിച്ചു കഴച്ച് മന്തി ആയിന്നേ നമ്മളെ ഈ ടേസ്റ്റ്ല്ല അവിടെ വേറെ മസാലയാണ് ആഹ
കഴിച്ച കഴച്ച് കഴച്ച് മാടി തിരിഞ്ഞു അയ്യോ വീട്ടിൽ വന്ന് പച്ചച്ചോറ് കിട്ടിയാലും മതി ആ ഒരുവസ്ഥ ചെയി പോയി
നമുക്ക് പുറത്തന്നാകുമ്പോ അങ്ങനെ നമുക്ക് അപ്പളെ നമുക്ക് വീട്ടത്തെ ഭക്ഷണത്തി വില അറിയുള്ളൂ മറ്റേത് ഓലെ രീതിൽ അതണോ മ തോല് വെക്കുന്നത് വേറെ രീതി
അതെ അതെ അതെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടു എനിക്കിഷ്ട ഇഷ്ടപ്പെടൂല താമസല്ലും ഉ അയ്യോ ഇങ്ങനെ പോയോന്ന് പിന്നെ രാവിലത്തെ കാപ്പിയൊക്കെ കൊള്ളേ
ആ അത് അതാണ് ചെലിയ കറി ആളാണ് ഒരു സുഖം പോരാ അതാണ് നമുക്ക്ങ്ങട്ട് ഇഷ ഇഷ്ടപ്പെടണം കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടണം വിശക്കണീന് എന്തേലും അതാ വിശക്കണീനെ എന്തെങ്കലും കഴിക്കണ്ട എ വന്നിട്ടില്ല അവർ കഴിക്കണേ
എന്തെങ്കിലും അകത്തോട്ട് പോണോല്ലോ
അതാണ് മറ്റേത് നമ്മള് അതിന് വേണ്ടി മാത്രം മാറ്റത് നമ്മൾ ഇവിടെന്ന് പറയുമ്പോ വിഷക്കുമോ നല്ലോണം നമ്മൾ കഴി കുഞ്ചി വശപ്പം നിലനിർത്തണ്ട അവിടെ ഉ അവിടുന്ന് എങ്ങനൊയാലുംപ്പ നടത്തണല്ലോ അങ്ങനത്തെക്ക ഫുഡ്ക്കെ അയക്ക്പോള
ആ അതെ അതെ ഇപ്പൊ അടുത്തോട്ട് എവിടെ രാവിലെ ഇങ്ങനെ പോവണെങ്കിലേ നമ്മള് രാവിലത്തെ ഫുഡ്‌ ഒക്കെ ഇങ്ങനെ കൊണ്ടു പോകും ട്രെയിനിൽ ആണെങ്കിൽ വെച്ച് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകും ഉം ഉം
പിന്നെ ബാക്കി പിന്നെ വാങ്ങിയാ മതിയല്ലോ പൊറുത്തുനിന്നാണെകിലും ആഹ ഓക്കെ ശരി